സുഖമായിരിക്കുന്നു എന്തെടുക്കണേ
ഇവിടെ സുഖം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു എ
ഇവിടെ ഇരിക്കുക
പരിപാടി രാത്രികത്തേക്ക് ഫുഡ് ഉണ്ടാക്കും
ആഹ എന്താ ഇന്ന് സ്പെഷ്യൽ എന്താ
ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല സോയാബീനാ
ആഹ
ഉം സോയാബീ ഉണ്ടല്ലോ വയ്യേനിക്ക് ഉച്ചക്ക് മത്തി മത്തിമുളക് ഇട്ട് ഇനി അപ്പൊ അതും ഉണ്ട് കുറച്ച് കറിയുണ്ട്
ആഹ ആഹ അപ്പൊ മീനൊക്ക കണ്ടപ്പോൾ
മീൻ എനിക്ക് ഭയങ്കര പൂതിയാണ് മീൻ കൂട്ടാൻ ഇപ്പോൾ ട്രോളിംഗങ് വന്നതോടുകൂടി മീനെ ഭയങ്കര വില
ഉണ്ടെങ്കിൽ വിളിക്കാം
ഭയങ്കര വില നല്ല വലിയാണ് രസവുമില്ല പക്ഷേ ഇന്ന് നല്ല മീൻ കിട്ടിയിട്ടോ ഇപ്പൊ കിട്ടുകയാണെങ്കിൽ തന്നെ എന്തോ മതിയാണ് കിട്ടാറ്
ആഹ അതെന്നാ അതുതന്നെയാമോണിയിട്ട മീൻ കഴിക്കാലോ
ഉം ഇന്ന് ഏതായാലും നല്ലത് കിട്ടി ഇന്ന് കറി വെച്ചതും വെച്ചിട്ട് നല്ല രസുണ്ട്
മം ഞങ്ങൾക്ക് ഇന്ന് നല്ല അട അടിപൊളി ഫുഡ് ഒക്കെയാണ്
എന്ത്
ഇന്ന് ഞങ്ങൾ അമ്മായിയുടെ വീട്ടിൽ പോയി അപ്പോ അമ്മായി ബിരിയാണിയും ഉണ്ടാക്കി ബോസ്റ്റ് ഉണ്ടാക്കി
ഉഏ
ഇന്ന ഉഷാറായിന നല്ല യാത്രക്കെ ഭയങ്കര മനസ്സിനൊക്കെ ഒരു സുഖം യാത്ര ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ
ആഹ
പുറത്തോട്ടു എങ്ങനെ ഞമ്മള് വണ്ടി ഒടിച്ച് ഞമ്മള തന്നെ കാഴ്ചകളൊക്കെ കണ്ട് എത്രയും പോവാ ഇഷ്ട ഞാനങ്ങനെ എനിക്ക് കാഴ്ചകൾ കാണണം
നിനിക്ക് അവിടെ അടങ്ങിയിരിക്കണതാ
ഉം എനിക്ക് ആസ്വദിക്കണം പുറത്തുള്ള കാഴ്ചകളൊെ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കണം ഞാൻ അങ്ങനെുള്ളരാളാണ് അപ്പളല്ലേരസള്ളൂ ഒത്തുകിയ ഇപ്പോളും വീട്ടിലിരിക്കും ബന്ധങ്ങൾ എന്ന് ഡ്രസ്ലിയല്ലോ ഇന്ന് മക്കളൊന്നും ഇല്ലയേ സൗണ്ടൊന്നും ഇല്ലല്ലോ
മക്കള ഉത്തര
ആഹ
ഇവിടെ ഏ
പഠിക്കണോക്ക്
പഠിക്കൂ നല്ല എക്സസൈസ് ചെയ്യണന ഒരു വക വല്യോന എന്തു വയസ് ഇതുണ്ട് മോള് ഇവിടെണ്ട് അത്
ഉ അപ്പൊ പുതിയയാപ്പിള എട ഭർത്താവ്
ഉം ഏ
നിങ്ങളെ ഭർത്താവ് എവിടെ
ഭർത്താവ് ഇവിടെണ്ട് ഭർത്താവ് പണില്ല
പണീല ഏ രാ ത്രിയൊക്കെ പണിയെടുക്കുവോ
ഉം ഇന്ന് ഒരു മരണമുണ്ട്
ആ എവിടെയാണ്
അല്ല അമ്മായിന്റെ വീട്ടില് പോയിട്ട് എപ്പളാ എത്തിയേ
ഞങ്ങള് വൈകുന്നേരം അവിടെ പോയി പോകുമ്പോ തന്നെ വേകുന്നേരവാ വന്നത്
ഉം
കുഴപ്പം ഒന്നുവില്ല നല്ല ഞാൻ പറഞ്ഞില്ല അടിപൊളിയായിനി
ഉം അല്ലാ വിന്നറുണ്ട്നോ
ഞാനുണ്ട് അസ്ബറിന്റെ അനിയത്തി ഉണ്ട്
ഏ എല്ലാരും കൂടിയ പോയതാ
ആ ഞാൻ
ഉം അപ്പൊ ഉഷാ
അപ്പളല്ലേ രസവുള്ളൂ ഒറ്റക്ക് പോകുമ്പോ ര മില്ലല്ലോ യാത്രകള് ചെയ്യുമ്പോ ആള് വേണ്ടേ കൂടെ
ഉം
അങ്ങനെ ഞങ്ങള് നല്ലൊരു യാത്ര ചെയ്തു ഇങ്ങോട്ട് പോന്നു
ഉം അതൊക്കെ വേണം
അപ്പൊ നിങ്ങക്ക് ചോറ് തിന്നാറായോ
ചോറ് തിന്നാനൊന്നും ആയില്ല
കെടക്കാനുള്ള നേരൊന്നും ആയില്ലാ എപ്പളാ കെടക്കല് എപ്പളാ കെടക്കാ ഇക്കാ
ചോറൊക്കെ തിന്ന് നമ്മടെ മൂഡിനനുസരിച്ച് കിടക്കും ഓരോ സമയത്തും ചെിലപ്പോ എന്തോ പണിയൊക്കെ ഉണ്ടെങ്കി നേരം വൈകും
ആ ഒറ മൂത്രം ഒയിക്കാനുണ്ടോ ഇല്ലേ എന്നാ കേറി കെടന്നോ ആ ഉമ്മച്ചി ഇവിടെ നിക്ക്‌ ഉമ്മച്ചി ഇതൊന്ന് അടിക്കട്ടെ
ചിലപ്പം വേഗം കിടക്കും പറയാ ഉം ചെല
സോയാബീൻ എന്താ ചെയ്തേ
സോയാബീന് തിളച്ച വെള്ളത്തിലോട്ടിട്ട് എ വെള്ളം തിളപ്പിച്ചു ഇങ്ങണ്ട അയിന്നെടുത്ത് ഊറ്റിട്ട് ഉം പൈപ്പ് വെള്ളത്തി കാണിച്ചൊന്ന് ചൂട് ഒന്ന് ഇതാക്കി അപ്പൊ ചൂടാറുല്ലോ നിങ്ങുടെ അലോട് പീഞ്ഞി
ആഹ്
ഇങ്ങോട്ട് പിന്നെ അയ്ക്ക് ഞമ്മൾ ചിക്കനൊക്കെ വച്ചുന്ന ഒരു കായം കൂട്ടി
സോയാബീന് ആഹ് സോയാബീനെ കായം കൂട്ടുക
ആഹ്
ആഹ്
മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കായം കൂട്ടി സെറ്റ് ആക്കിട്ട്
ഉം
കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച്
ഉം
പിന്നെ പൊരിച്ചെടുത്ത്
ഉം കടായി ആക്ക ചെയ്യ
ആ ഇനി പിന്നെ ഉള്ളി ഇതൊക്കെ വാട്ടിയിട്ട് ഉള്ളിം തക്കാളിയൊക്കെ ഇട്ട് വാട്ടി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ദാക്കി ലേശം തൈരും പരു-
വെള്ളത്തി ഇട്ടൊക്കെ ഒന്നും വേണ്ട
ഏയ് ഞാൻ അങ്ങനെ അക്കിയല്ല ഞാൻ തളചവെള്ളത്തി ഇടൂ
ആഹ് അങ്ങനല്ല ചെലോല് പറയണേക്കാ ഞമ്മള് തലേന്ന് രാത്രിക്കെ വെള്ളത്തി ഇട്ടിക്കും എന്നൊക്കെ പറഞ്ഞു
ഉം അങ്ങനായ പൊതിരാമ്മതി പകരാണ് ഞാന്ങ്ങനെ ആക്ക്ണ് അഞ്ച്ൻറ്റ് ആ അയ്ക്ക്ടുമ്പെന്നെ ഞമ്മക് ക്കറിയാലോ ജസ്‌റ്റൊന്ന്ട്ത്ത് നോക്ക്യാതി പക്ഷെ കുട്ട്യാക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ത് മക്കക്കെ അയ്ല് കാര്യായിട്ടൊന്നുംതൊന്നുംല്ല ന്തോ കിട്ടാനൊന്നുല്ല
ആ അതല്ല
ഉം
ഇഷ്ടാണ് സാധനം പൊരിച്ച് തിന്നാനും രസാണല്ലോ നമ്മളാ സ്കൂളിലൊക്കെ പോണ ടൈമിലൊക്കെ
ഉം
ന്നാണ് അധികായ്റ്റും അന്ന് ഓരോ കുട്ട്യാളെ മ്മാരെ കൈപ്പുണ്യറിയാ
ഉം
അപ്പൊ നങ്ങളെ കുട്ട്യാക്ക് ങ്ങളങ്ങനെ കൊടുക്കല്ലേ അപ്പളെ
കൊടുക്കല്ണ്ട് എന്റെ കുട്ട്യാക്ക് അത് സോയാബീന് ഉരുളകിഴങ്ങ് പൊരിച്ചത് ഒക്കെയാണ് ഇപ്പം ത്തെ വെറൈറ്റികള്
ആഹ് അതൊക്കെ വേണ്ടെതും വെറൈറ്റികളാണ് വേണ്ടത്
ഉം അപ്പൊ അതൊക്കെ ഇണ്ടാക്കി കൊടുക്കും ഇന്നോട് കയ്യ്ണരി ഒക്കെണ്ട് ഇണ്ടാക്കി കൊടുക്കും വല്യ സെറ്റപ്പ് ഒന്നുല്ലേലും അറിയണാരി ഒക്കണ്
ആഹ്
ഉം നമ്മക്ക് അറിയുന്ന ആതിരി നമ്മളത് ഉം അട് ചെയ്ത് നോക്ക ഉം പിന്നെന്താ അനക്ക് ഫു ഡായോ രാത്രിക്കത്തേക്ക്
ഇല്ല്യ ഇല്ല്യ ഞങ്ങളിന്നുച്ചക്ക് അവിടെന്നായീനോണ്ട് അല്ലെങ്കി ഇൻക്ക് ചോറുണ്ടാവോനി ഞങ്ങള് ഉച്ചക്ക് അവിട്ന്ന് കഴിച്ചിലെ അല്ല ഇനി ഒന്നും വേണൊന്നും ന്നുല്ല ഞാൻ ഇപ്പൊ വെള്ളൊക്കെ കുടിച്ച്ണ്
അപ്പൊ കുട്ടിക്ക് എന്താ കൊടുക്ക
ഓന് വേണ്ടന്നർന്ന് നിങ്ങള്ൾ ചായെക്കെ കുടിച്ചു വെക്കുന്നോരമ്പേ ചായൊക്കെ കുടിച് പിന്നെ ഞങ്ങള് ലൈ്മ്ണ്ടാക്കി കുടിച്ചിന്
ഉം
ലൈമ്മും കടീംകുടിച്ചീനി
ഞാനങ്ങനെ ആക്കിടെ ഇങ്ങനെ മസാലണ്ടാക്കി ക്ക് ഒര്ത്തരി പഞ്ചസാര്ടും
ആന്തിനാ
ന്നാല് ഒരു ചെറിയൊരു മധുരണ്ടാവും മസ പലക്
ആഹ് അത് രസാണ്
ഇജ് കടായിൽ കടായിലിടല്ലേ അങ്ങനെ
അത് ചെലേപ്പാ
ചിക്കൻ കടായി ഇണ്ടാക്കുമ്പോ അങ്ങനെ ട്ടോക്കണ്ടി
ആ അയിന് ഞമ്മള് തക്കാളി സോസ് ഒയിക്ക്ണ്ടല്ലോ
ഉം ഉം ന്നാലും ഒരു തുള്ളി അങ്ങനെ ചെയ്തോക്കണ്ടി സോസ് ഒഴിച്ചാ ക്കാത ഇണ്ടാക്ക ഉമ്മ ചെലപ്പോ
ആഹ് അല്ല അതന്നെ തക്കാളി സോസന്നെ കൊറച്ച് ച്ചൊരു മധുരള്ളത് ആയതേൻ ആയതുകൊണ്ടേ
അപ്പൊ പിന്നെ ഞാൻ ഇതില് നുള്ള് കൊറ പക്ഷെ അങ്ങനെ അത് ചെയ്യും ആ പിന്നെ ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും ചെറിയൊരു പുളിയും ഒക്കെ
ആഹ് ആഹ് അപ്പ അത് വേറെ രസമാണ് എനിക്കെരു ഇഷ്ടല്ല പക്ഷെ പുളിയും മധുരൊക്കെ ഇഷ്ടമുള്ള ആളാണ്
ഇന്റെ ഒരു റെസിപ്പിയാ
ആഹ് ആഹ്
ഞാൻ ഇന്റെ ഒരു ഐഡിയക്ക് ഇങ്ങനാണ്ട് ചെയ്യ്ന്നാട്ടോ
ഇപ്പ തുടങ്ങീയേല് വിടിന്നാല്
ഉം ഉം നിക്കതിനൊന്നും താല്പര്യല്ല
അങ്ങനെ ആയപ്പ നടക്കൂലല്ലോ താല്പര്യം വേണം ഇന്നാലേ നടക്കുള്ളു
ഉം മ്മ ചാനലൊന്നും വേണ്ട ഇങ്ങനെ ജീവിച്ചു പോയാ മതി
ഉം അത് വേറൊരു വൈബ് ഇങ്ങള് കൊറേ ആൾക്കാരെ സ ചാനല് കാണലില്ലേ അപ്പം ത് മാണ്ടേ കാണാ
ഉം
ഉം അപ്പൊ ഇന്ന് വീട്ടില് സ്പെഷ്യല് സോയാബീൻ ആണ്
ആ സ്പെഷ്യൽ സോയാബീന്
ആഹ് ആഹ് അപ്പൊങ്ങള് വീട്ട് ല് ഒന്നും പോവാറില്ലേ നിങ്ങളെ വീ ട്ടില് പോവല്ലേന്ന് ക്ക
ന്റെ വീട്ടിക്ക് പോവണം ഞ്പ്പോ കൊ രണ്ടാഴ്ച റ്റെ കൈയണം
അന്തേ
ഞാൻ അങ്ങനൊക്കെണ്ട് എപ്പോളോന്നും അങ്ങനെ എപ്പോളും ഒന്നും പോവില്ല എൻക്കൊരു ടൈമക്കെ ഇണ്ട്. ഇപ്പോം മ്മ്ക്ക് ഉപ്പക്കൊക്കെ വിളിച്ചി ഇത് സംസാരിച്ച് ഇൻക്ക് ലേശം പൈസ ഇണ്ടേനി ഇന്റെ കയ്യില്. അതൊക്കെ കൊടുത്ത് ഫോണിലൊക്കെ വിട്ടൊടുത്തൊക്കെ ഇരിക്ക അ അഞ്ഞൂറുപ്പ്യ ഉമ്മക്കും കൊടുത്തക്ക ഇരിക്ക്യ
ആഹ് അത് നല്ലതാ ഏഹ് അതെ അതെ. ഓരിക്കും അത് കിട്ടുമ്പോ ഒരു സന്തോഷാണ്.
ഉം ഉമ്മ വേണ്ടാന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യിന്ന് ഇന്റൊരു സന്തോഷത്തിനാണ്ന്ന് പറഞ്ഞ്
ആഹ് അതെ അതെ
ക്ക കൊടുത്ത്. ഉം
അപ്പൊ നിങ്ങള് മരിച്ച വീട്ടില് പോയില്ല്യാ
ആഹ് മരച്ചിട്ട് ഇല്ല എന്നാ ആയിക്കോട്ടേട്ടോ എന്നാ ശരിയേ എന്ന ഓക്കെ